ഹലോ
ആഹ്
ഹലോ
ഹലോ കേൾക്കണില്ലേ ആഹ് കേൾക്കണ്ട്
ഷക്കീര എന്നാണോ പേര്
ആഹ് ഷാകിര
ചാക്കിറ നല്ല പേര്
എവിടാ വീട്
അതൊന്നും പറയാൻ പാടില്ല
അത് ശെരി
അപ്പൊ നിത്യമാമിന്റെ വോയിസ് കേട്ടില്ല
ഇല്ല ഇല്ല കേട്ടില്ല ഇപ്പൊ ഇട്ട വോയിസാണോ
ആഹ് അപ്പൊ ഉച്ചക്ക് രണ്ടെണ്ണം ഇട്ടില്ലേ
അത് ശെരിയത് ശെരി എന്തൊണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ അവിടെ
ആഹ് മഴയെ ഉള്ളൂ
ഉം കുട്ടികളൊക്കെയോ
ദാ അവിടെണ്ട് ഒമ്പതില് മൂന്നില്
ആൺകുട്ടികളാണോ
രണ്ടെണ്ണം
ഉം പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടില് ഇമ്മ അപ്പ ഞാന് മക്കള്
ഉം ഉം ജോലിവല്ലോം ചെയ്യുന്നുണ്ടോ ഷാക്കിറ ഹൗസ് വൈഫാണോ
ആ അതെ
ഉം പിന്നെ എന്തോണ്ട് മറ്റ മറ്റു വിശേഷങ്ങളൊക്കെ അവിടെ നിങ്ങൾ അവിടെ ആഹ് ചായയൊക്കെ കഴിഞ്ഞു അതൊക്കെ ഉച്ചക്ക് കഴിയും നാലുമണി മൂന്ന് മൂന്നര ഉം അടുത്താന്ന കുട്ടികളുടെ സ്കൂള്
ആഹ് ഒരാള് മഞ്ചേരിയാണ്
ഉം ഉം ഉ ഉംം
മറ്റേന്ന് നമ്മ മാറ്റ തന്നെ
ഉംം പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് കുട്ടികള്
ആഹ് അങ്ങനെ ഒപ്പിച്ചു പോണു
പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ
ആഹ് ഇപ്പോ സിലബസ് ഒക്കെ ഭയങ്കര ടഫല്ലേ അല്ലല്ല കേരള സിലബസും
കേരള സിലബസോ ഉം ശെരി രണ്ട് പേരും പഠിക്കാൻ ഇങ്ങനെ ട്യൂഷനൊക്കെ ഉണ്ടോ
ആഹ് വല്യവന ഞാൻ ട്യഷൻ ചേർത്തു
ഉം ഉം ഉം ഉം അത് ശരി
നിങ്ങൾക്ക് എത്ര കുട്ട്യാള ആഹ്
രണ്ട് മക്കളാണ് മൂത്തത് ഒ എട്ടാം ക്ലാസ്സില് എളേയത് കൊച്ചുകൊച്ചാ രണ്ടര വയസ്സേള്ളൂ.
ആഹ് നിങ്ങള് കൊറച്ച് ഇത് രണ്ടു ദിവസം മുന്നന്നെ വിളിച്ചോ
ഇല്ലില്ല ഞാൻ ആദ്യയിട്ടാ വിളിക്കണ
ഓ തൊടങ്ങിട്ടൊള്ളു കോൾ ഇത് ഇല്ലല്ല
ഉം ഉ അത് ശരി പിന്നെ വേറെന്തോണ്ട്
വേറെ എന്താന പോണു നിങ്ങക്ക് മഴല്ലേ നാട്ടില്
ഞങ്ങക്ക് ഭയങ്കര മഴയാണ് ഭയങ്കര മഴ
ഉം പുറത്തങ്ങാൻ പറ്റണില്ലല്ലോ നി
പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തുണി കഴുകി ഉണക്കാൻ പറ്റുന്നില്ല, കൊച്ചിന്റെ യൂണിഫോം പോലും
ഇവടൊക്കെ വെയ്ലു
ആഹ് വയലാന്നോ അവിടൊക്കെ?
ആഹ് മയില് എടക്കെടക്ക് ഇതിലങ്ങനെ വരും
ആഹ് മയില് വരുവെന്നോ?
ഉം
അത് ശെരി ഇവിടെയും വരാറുണ്ട്.
ആഹ്
ഉം പിന്നെ വേറെ?
വേറെ എന്തൊക്കെയാ?
കുട്ടികളെയൊക്കെ ഹോംവർക്കിലൊക്കെ സഹായിക്കോ?
അഹ് ഏയ് അങ്ങൻത്തതൊന്നും പതിവൊന്നും ഇല്ല
അവര് തന്നെ ഇപ്പൊ പഠിച്ചോളുല്ലയോ
ആഹ് ആഹ് അത് ചെർതാ.
ആഹ് അതെ ശെരി ശരി. ചെറിയ കുട്ടി എത്രെലാന്നാ പറഞ്ഞെ മനസ്സിലായില്ല? ആഹ് നാല് വയസ്സായതെഒള്ളോ അപ്പൊ നഴ്സറി പോകുന്നൊണ്ടോ മൊത്തം മൂന്ന് കുട്ടികളാ അല്ലയോ?
ആഹ്
ഉം അക്ഷരൊക്കെ പഠിച്ചോ അംഗനവാടീ പോയിട്ട്?
ആഹ് ഓൻ സംസാരക്കുറവ് ഇണ്ടായ്നു വല്ലാതെ സംസാരിക്കൂലായ്നു
ഇല്ല ആ മാത്രല്ല ഇപ്പൊ അംഗനവാടി പോയേല് ശേഷം ശരിയായിക്കാണും.
ആഹ് ഇപ്പൊ കൊറെയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി പറയല്തൊടങ്ങി മറ്റേത് - മറ്റേതങ്ങനെ ഒന്നും പറയൂലേനു
ബിരിയാണിയൊക്കെ യുണ്ടോ?
ആഹ് ഇണ്ട്.
ഉം അപ്പൊ അതുകൊണ്ട് ഒത്തിരൂടെ
ആഹ് പോവുമ്പോ അലമ്പേന്നെണ് പോയി ണ്ടാക്കി പോരലാണ്.
ഉം ഉം ഉം
അപ്പൊ പിന്നെ പ്രശ്ന-
കുരുത്തക്കേടാന്നോ പിള്ളോര് കുസൃതിയാണോ?
ഇല്ലാ അങ്ങൻത്തതൊന്നുല്ലാ
ഉം രസവായിരിക്കുവല്ലോ മൂന്ന് പിള്ളാരും എല്ലാരും ഉള്ള കൂട്ട്കുടുംബം ആണല്ലോ,
ആഹ്
ഉംഹ്
കൂട്ട്കുടുംബാണ്. ഇങ്ങക്ക് ആരൊക്കെ വ്ട്ടില് ഇള്ളെ? ആഹ് ചെറിയ ഫാമിലി?
ചെറിയ ഫാമിലി അത് ശരി ഇപ്പൊ - വർക്ക് ചെയ്യുന്നില്ല. കൊച്ച് കുഞ്ഞ് കൊച്ചല്ലിയോ?
ആഹ്
അതുകൊണ്ട്. പിന്നെ പശുവൊക്കെ എണ്ടൊ വീട്ടില്
എണ്ടായിരുന്നു ഞങ്ങളിപ്പോ ഇവിടെ മേലക്ക് പുതിയ താമസം മാറിയതാ അപ്പൊ അതൊക്കെ
കൊടുത്താ അത് ശെരി ഉം ഉം ഉം ഇപ്പൊ ഒന്നുവില്ല
ഇപ്പൊ ഒന്നൂല്ല്യ
ഉം കുട്ടികളുവായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുന്നു
ഉം
ഉം
ഉം പിന്നെ ഫുഡ്‌ ഒക്കെ റെഡിയായോ
ഫുഡൊക്കെ റെഡിയായി രാത്രീ കഴിക്കണം
എന്താ ഫുഡ് സാധാരണ ചോറ് ആഹ്
ആഹ് സ സാധാരണ ചോറ് മീൻകറി
ഉം ഹസ്ബന്റ് എന്താ വർ ഏഹ് വർക്ക് ചെയ്യനെ
ഹസ്ബന്റ് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടില് വർക്ക് ചെയ്യുന്നു ഒരു ഷോപ്പില് ഉം
പിന്നെ
പിന്നെന്താണ്
അച്ഛനെക്കെന്താ
ആഹ് അവു ഞാ അച്ഛന് കടയുണ്ട്
ആഹ് ആഹ് ശരി ആഹ്
അത് മുട്ടായി നമുക്കും പോയി മുട്ടായി ഒക്ക തിന്നാം.
ആഹ് ഇടക്കിടക്കൊക്കെ പോയി മക്കക്ക്‌ വാങ്ങി തിന്നാം ആഹ്
നമുക്ക് ജ്യൂസ് വേണ്ടാല്ലാ മഴയല്ലേ
അതെ ഇപ്പ ആർക്കും വേണ്ടല്ലോ ഇപ്പ എല്ലാർക്കും നല്ല ചൂട് കോഫി മതിയല്ലോ
മഴയാണെങ്കിലും നമുക്ക് ഇത് ശരീരത്തിന് ഈ ചൂടുണ്ട് അതായത് ഭയങ്കര ചൂടാ മഴയാന്നെങ്കി തണുപ്പില്ലല്ലൊ ഉം
രണ്ടു ദിവസം വെയ്ലൊറച്ച മയേന്റെ തണുപ്പൊക്കെ പോയി
ആഹ് പോയി പോയി പോയി പക്ഷെ രാവിലേക്കെ നമുക്ക് എഴുന്നേൽക്കാ ബദ്ധിമുട്ടാ കാരണം കുട്ടികൾകൊക്കെ ചോറക്ക കൊണ്ട് പോകുമ്പഴെ എഴുന്നേറ്റല്ലെ പ റ്റു
ആഹ് ന ഞമ്മളെ മടിച്ചിയാണ് പിന്നെ മക്കള് എണീക്കോ
അതെ അതെ അതെ അതെ എന്നാലും അലാറം വെച്ച് എഴുന്നേറ്റ് കാരണം ട്യൂഷനക്കെ പോണേ അതുകൊണ്ട് എഴുന്നേറ്റേ പറ്റൂ ആഹ് മോൻ ട്യൂഷന് പോണ് ട്യൂഷന് പോവുന്നെണ്ട് അന്നായിട്ടിരുന്ന് പഠിക്കത്തില്ല അന്നേരം എട്ടില് എട്ടില് ട്യുഷനും കൂടി വിട്ടില്ലെങ്കിലേ സി ബി എസ് ഇ അല്ല കേരള കേരള കേരള ഉം
ഏഹ് പിന്നെ നിങ്ങളെ നിങ്ങളെ വീട്ടിലാരക്കയാള്ളെ
ഞങ്ങടെ വീട്ടില് എന്റ് വീട്ടില് സിസ്റ്റർ മാത്രേ ഒള്ളു
അത് ശരി
ഉം
ബ്രദറൊന്നും ഇല്യാല്ലേ ഇവിടെ നാത്തുന്മാരൊന്നുംല്യാ
ഒണ്ട് നാത്തൂന് നാത്തൂനൊണ്ട് അത് കൊറച്ചു ദൂരയാ എടക്കിടക്ക് വരും എടക്കിടക്ക് അങ്ങോട്ടും പോകും മാ വല്യ ദൂരം ഇല്ല എങ്കിലും കുറച്ച് ദൂരം ഉം പിന്നെ
പിന്നെന്തൊക്കെയാ
ഉം പിന്നെ ഇങ്ങനെ പോകുന്നു സഖായിട്ടിരിക്കുന്നു ഇല്ല ഇല്ല ഇല്ല
ആഹ്
ഉം എന്ന ശെരി വിളച്ച് എടുത്തതിൽ സന്തോഷം കേട്ടോ ഓക്കെ